സുഖണോ.
സുഖാണ്. എന്താക്ക, ഏയ് ഇപ്പൊന്നുംല്ല, ഇപ്പ, ഇവടെങ്ങനെ, കെടക്കാണ്
ആ
ങ്ങൾതോ
ആഹ, ഞാനും, കിടക്കാണ്.
ആഹ്.
ആഹ്. പിന്നെ, എന്തൊക്കെ
ഫുഡൊക്കെ, കഴിച്ചായിരുന്നോ.
ആഹ, കഴിച്ച് ഉച്ചക്കത്തെ, കഴച്ച്, പിന്നെ, വേഗ സ്പെഷ്യല്, റഞ്ഞിട്ട്, ഇന്ന്, സ്പെഷ്യല് ഇല്ല്യ ആഹ്, എന്നത്തേമ്, കാട്ടി ഞാ, സ്പെഷ്യല്, ഇന്നണ്ട്, എന്താ, പറയാ ഇന്ന്, ഉണക്കമീനനി, പിന്നെ ഏ, ചക്കക്കുരു, കറി ചക്കക്കുരു, പിന്നെ, പരിപ്പൊക്കെട്ടാണ്ടുള്ള, ഒരു കറി, ഉപ്പേരി ചമ്മന്തി, നെയ്, അച്ചാറ്, രണ്ട് കൂട്ടച്ചാറ് പിന്നെ, എന്താ, പറയാ ഏ, കൂട്ടാന്, അങ്ങനെക്കെ, ആ തന്നെ, അയൊന്നും, ണ്ടാക്കൂലല്ലോ, ആ ആ, ഇങ്ങൾക്കോ
ഞമുക്കിവിടെ, ചിക്കൻ ഉണ്ടായിരുന്നു, തോരൻ, മ്, രണ്ടഐറ്റം, അ അച്ചാറ്, നെല്ലിക്കേം, മാങ്ങയും പിന്നാ, ബീട്രൂട്ട്, തോരൻ
ആഹ്. ഏ, വിവാഹം, കയ്ഞ്ഞതാ.
ആഹ, മാരേജ്, കഴിഞ്ഞത.
ആഹ്, ആഹ, കുട്ടികളൊക്കെ.
ഇല്ല, ഇല്ല, ഇതിനി ഇടയ്ക്ക്, മാരേജ് കഴിഞ്ഞതാ.
ആഹ, ആ, ആ, ആ. പിന്നെങ്ങനെ പിന്നെന്തൊക്കെ, പഠിക്കുണ്ടോ
ആഹ, സ്റ്റുഡന്റാണ്.
ആ, ആ, എന്താ, എന്താ, ചെയ്യ, എ, എവി എന്തെ
അതെ ആ ഡിഗ്രിയാണ് പ്ലസ് ടു കഴിഞ്ഞിട്ട് അടുത്തരു ഡിഗ്രി എടുക്കാൻ വേണ്ടിട്ട് നിൽിക്കുന്നു
ആ ആ് ആ ആ വീട്ടിലാരക്ക ക്കണ്ട്
വീട്ടിലെ അമ്മ അച്ഛൻ ആർ ചേട്ടൻ അനിയൻ അനിയത്തി
ആഹ ആ് ആ നിങ്ങള്ങ്ങള് മൂന്നാമത് ാവലേ രണ്ടാമത്ത
ആഹ ഞാ ആദ്യത്തെ
ആ പിന്നെ പിന്നെ എന്തൊക്കെ
ജ വ
ഉ ഏ
ഇല്ല ഇല്ല പറഞ്ഞു
ആഹ
അവിടെ പെറ്റൊക്കെ ഉണ്ടോ
ഏ ഇല്ല ആ ഇറെ വീട്ടിലുണ്ട് ഒരു ചെറിയൊരു പൂച്ചുണ്ട്
ആഹ് ആഹ
അവിടെണ്ടോ
ആഹ ഉണ്ട് ആഹ
എന്തൊക്കെയുള്ള
പേ കാറ്റുണ്ട്, ഡോഗുണ്ട്
എ
ആഹ
മഴയുണ്ടോ
ആഹ ഇപ്പൊ മഴ പെയ്യുന്നു
ആഹ ആഹ ഇവിടെ രാവിലെ ഇണ്ടായിനി
ആഹ ആഹ ആഹ
പിന്നെ
മാ കുക്കിങ്ങി ഒക്കെ ഇഷ്ടണോ അയാൾക്ക്
ആഹ ഉം ച കൊറെേ ഉണ്ടാക്കും ബിരിയാണി, മന്തി, ഫ്രൈഡ് റൈസ്, സാദാ ചോറ് അങ്ങനത്തെൊക്കെ ഉം
ബിരിയാണി ബെറോട്ട ചിക്കൻ ബിരിയാണിയ ഒക്കെ ഉണ്ടാക്കും
ആഹ് ആഹ ആഹ അങ്ങനത്തൊക്കെ എങ്ങനെ പിന്നെ
പിന്നെ എഗ് റൈസ് ടൊമാറ്റോ റൈസ്, അതൊക്കെ ഉണ്ടാക്കും
ആ ആഹ ഞാനും ഉണ്ടാക്കിണ്ട് ഉ അതെ ഇപ്പൊ ഇപ്പൊ ഉണ്ടാക്കല് പഠിച്ചതാ അല്ലെങ്കിആദ്യറ
ആഹ ഞാൻ ഇവിടെ ആ വീട്ടിൽ ഉണ്ടാക്കു ആയിരുന്നു ഇവിടെ വന്നപ്പം പിന്നെ ഉണ്ടാക്കി പുരണ്ടക്ക പഠിച്ചായിരുന്നു
ആ ആ ആ ഇപ്പൊ എവിടെ നിങ്ങളെ വീട്ടിലാണോ അവിടെയാണോ
ആ എന്റെ വീട്ടിൽ.
ആഹ് ആഹ് നിക്കാൻ വന്നതാവൂല്ലേ?
ആഹ് നിക്കാൻ വന്നതാ.
മ് ഒരാഴ്ച ഒക്കെ നിക്കുവോ?
ആഹ് നിക്കും നിക്കും.
പിന്നെന്തൊക്കെ?
മ്
ഇനി എത്ര മിനിറ്റാ കോള്?
ആഹ് നോക്കട്ടെ. അഞ്ച് ആഹ് പിന്നെന്തൊക്
മ് ഇഷ്ടപ്പെട്ട ഹോബി എന്താ?
മ് ഇങ്ങനെ ഏഹ് വരക്കാനൊക്കെ ഇഷ്ട.
മ് മ് ഈ ചോവരിലൊക്കെ വരക്കുന്നതാണോ? അല്ല ബുക്കിലാണോ?
ബുക്കില് ചൊമരിലൊന്നും അങ്ങനത്തെ ആ ഇഷ്ടാണ് വരക്കാൻ ഇഷ്ട പിന്നെ റീലൊക്കെ അങ്ങനെ കാണുമ്പോ അങ്ങനെ സേവൊക്കെ ആക്കും. സ്വന്തായിട്ടൊക്കെ ആവുമ്പോ. വരക്കാനൊക്കെ ബുക്കിലൊക്കെ വരക്ക്ണ്ട്ട്ടോ. പിന്നെ സ്കൂള്ല് ഒക്കെ ഇങ്ങനെ പരിപാടികളൊ ക്കെ ഇണ്ടാവുമ്പ നോക്കേണ്ട്.
മ് മ്
മ് നിങ്ങക്കോ?
ആഹ് ഞാൻ ആഹ് എനിക്ക് വായിക്കാനും പടം വരയ്ക്കാനും ആണ് ഇഷ്ടം.
ആഹ് അ ആഹ് ആഹ് മ് ഏഹ് വീട്ടിലാരെങ്കിലും അങ്ങനെ വരക്കണോലുണ്ടോ?
ആഹ് അനിയനും ആഹ് ചേട്ടനൊക്കെ വരക്കുന്നതാ.
ആഹ് ആഹ് ആഹ് മ് എല്ലാരും സുഖന്നല്ലേ?
ആ സുഖാണ്.
പൊറത്തു പോവലില്ലേ.
ആഹ് പൊറത്തൊക്കെ പോവാറുണ്ട്, ടൂറൊക്കെ പോവാറുണ്ട്, ഇയാളോ?
ആഹ് മ് പിന്നെന്തൊക്കെയാ? മ്
അതെനിക്ക്
മ് എല്ലാരും ഉണ്ടാവുല്ലോ വീട്ടില്?
ആഹ് ഒണ്ട് ഒണ്ട് ഇന്ന് ഞായറാഴ്ച കൊണ്ട് ആയ കൊണ്ട് എല്ലാരും ഉണ്ട് വീട്ടില്.
നൈറ്റൊക്കെ എങ്ങനെ പൊറത്ത് പോവോ?
ആഹ് നൈറ്റ് റൈഡ്
ആഹ് ആഹ് ആഹ് മ് പിന്നെ എല്ലാരുംയിട്ട് ആ എല്ലാരും ഫ ഫാമിലിയയിട്ടൊക്കെ പോയണ്ടോ
ആഹ് പോവാറുണ്ട്
ആ ആ ആ പിന്നെ എന്താ എന്നാ
പിന്നെന്താ
പിന്നെന്താ അങ്ങനെ പോണ് ആഹ അവിടെ ആരൊക്കെയുണ്ട് കെട്ടിച്ചോട്ത്ത്
അനിയൻ, അനിയത്തി, ചേട്ടൻ അമ്മമ്മ, ആ പപ്പാ, അമ്മ
ആഹ ആഹ ഉ നിങ്ങ അവിടുന്ന് കൊറ പോവാണ്ടോ
ആഹ
ഉം ഏ അറേഞ്ച് മാരേജ്ന്നെ
അല്ലല്ല മ്യാരേജ്
ഹ ആഹ ആ ആ ആഹ ആഹ
യാളന്താതാവ
ആ അറ ഇഞ്ച്
ആഹ ആഹ
പിന്നെ ഉ ഇപ്പ അടുത്ത ഇപ്പ അടുത്ത കഴിഞ്ഞതാവൂലേ
ആഹ
ആഹ
മ്
പിന്നെന്തെക്കെയാ? ചായൊക്കെ കുടിച്ചില്ലേ, ആഹ് ആയിക്കോട്ടെ.
ആഹ് ശെരി.
ആ ആഹ്